ഓ
ആഹ് കേൾക്കുന്നില്ലേ?
ആഹ് കേൾക്ക്ണ്ട് പറഞ്ഞൂട് പിന്നെ എന്തൊക്കെയാ സുഖല്ലേ?
ആഹ് സുഖം അങ്ങനെ പോണു.
ആഹ് ആഹ്
ഏഹ് മകള് രാത്രിയാ അവിടെ മദ്രസ്?
ആഹ് മോൾക്ക് രാത്രിയാണ് രാത്രി മദ്രസ് സ് ഉം വൈകുന്നേരം മഗ്‌രിബിന്റെ മുമ്പായിട്ട് പോകും ഒമ്പണി ആവുമ്പോ ഇവിടെത്തും. ഉം വണ്ടിണ്ട് ഉം ഓ നിസ്കാരം മഗ്‌രിബും ഇശാഹും നിസ്കാരം അവിടന്ന് കഴിയും.
ആഹ് ഇന്നട്ടയിക്കൂലെ വിടാ
ഇത് കഴിഞ്ഞതിന്റെ ശേഷംവിടാ ആഹ് ആഹ് ആഹ് ഇത് കഴഞ്ഞതിന്റെ ശേഷം വിടാ. ഒമ്പണിക്ക് നമ്മളെ വീട്ടിലെത്തും ഇങ്ങനെ വണ്ടിണ്ട് വരാനേ തിരിച്ച് വരാന് അനെ വണ്ടിയില് പോരാ.
ണ്ടിൻ ആഹ്
ആഹ് ആഹ് ആഹ് അങ്ങനെ വരില്ലാ ഹ് തീരെ ടൈമില്ല സ്കൂൾട്ട് വന്നാല് മദ്രസിലേക്ക് പോകാനായി. മദ്രസ് വിട്ട് വന്നാ പിന്നെ കിടക്കാനായി. ചോറ്ന്നാണ്ട് കെടക്കാൻ ടൈം ആയി പിന്നെ തി തീരെ ടൈം ഇല്ലപ്പൊ രാത്രി മദ്രസ് ആയപ്പേ
ഉം അപ്പൊ സ്കൂള്ത്തെ ഹോംവർക്ക് ഒന്നും ചെയ്യാൻ നേരം കിട്ടുണ്ടാവൂലല്ലേ?
ന്നാലും ഇരിക്കും. കുറച്ച് ഉറക്കൊക്കെ തൂങ്ങീണ്ടാവും ന്നാലും ഇരിക്ക് ക്കും കൊറചേരം ഇുന്നാണ്ട് ചെയ്യും അത് ഞാൻ പറയും രാ രാവിലെ നേരത്തെ എണീറ്റാണ്ട് രാവിലെ ചെയ്യാന്ന് പറഞ്ഞാണ്ട് പിന്നെ കിടന്നോന്ന് പറയലാ അങ്ങനെ
ആം
അങ്ങനെ കിടക്കും ഇങ്ങട്ട് പാവം തോന്നും ചെ ചെയ്യും കണ്ടാല് അവിടുന്ന് വെരാ ഇവിടുത്തെ ചെയ്യാ ത് ഒരു ഫ്രീഡം ഇല്ലാത്തെ മാതിരി തോന്നും ഇങ്ങനെ കാണുമ്പോ
ആഹ് മക്കൾക്കൊരു ഫ്രീഡം കിട്ടാത്താതിരി ആവോ ആ
രാവിലെന്നാണ വെച്ചാല് രാത്രി ടൈമ്ണ്ട് രാവിലെ ആവല്ലാത്തോണ്ടേ അതാണ് പ്രശ്നം എവിടെ ഇല്ല ഇപ്പ രാത്രി മദ്രസ് അതെ നമ്മളെ ഇവിടെ മാത്രേ ഉള്ളൂ പറയാ ഞാന്
ആഹ് ഇവിടെ മോന് രാവിലെ ഉള്ളൂ രാവിലെ ആറര ടു എട്ടര വരെ സ് സ്കൂൾ ഉണ്ടെങ്കില് സ്കൂള് ഇല്ലാത്തപ്പോ ഒമ്പത് മണി വരെ
ഏഹ് ഇവിടെ മോൻക്ക് എട്ട് മണി ടു ഒമ്പതേ നാല് അപ്പത് വരെയാണ് മോന്റെ മദ്രസ് അതിന് മുമ്പ് സുബൈ മദ്രസ് ഉണ്ട് അവിടെ ആറ് മണി മുതല് എട്ട് ഏഴെ മുക്കാൽ വരെ സുബൈ മദ്രസ് ഉണ്ട് അത് വേറെ ക്ലാസാർക്ക് ആതായത് പ്ലസ് ടു വരെണ്ട് തോനെ കുട്ടികളൊ ഒക്കെണ്ട് എല്ലാ വിശ ഡിവിഷനും രണ്ട് ഏയും ബിയും ഒക്കെ ഉണ്ട് അപ്പൊ ഓൽക്ക് ഉസ്താദ്മാര് പത്ത് ഉസ്ഥാ മാരൊക്കെ ഉണ്ട് എന്നാലും ഓൽക്ക് എടുക്കാൻ കഴിയാഞ്ഞി ട്ട് രാത്രി ഒക്കെ പറഞ്ഞ് രാവിലത്തെ ബാച്ചില് എല്ലാരു ഉൾകൊള്ളിക്കാൻ കഴിയാത്തൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞെ അഞ്ചും ആറും ഏഴും രാത്രിയാ
ഉം ആ ക്ലാസ്സ് വല്ല്യ ക്ലാസ്സ് കൂടുമ്പോ ടൈമിങും കൂട്ടുണ്ടോണിലെ
ആ ആ അതെല്ലേ എട്ടും ഒമ്പതും പത്തും പ്ലസ്സ് വണ്ണും പ്ലസ്റ്റുക്കെ രാവിലെ സുബയിക്കാ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകള് രാത്രി
ആഹ
ഉം
അത് ഇബടേം ണ്ട് തോന്നും ബടെ പിന്നെ മോന് വലിയ ക്ലാസ്ക്ക് എത്താത്തേനെ കൊണ്ട് അതിനെപ്പറ്റി എനിക്കറിയില്ല എന്നലെ മെനിഞ്ഞാന്ന് മുപ്പര് വരുമ്പൊ ഇങ്ങനെ പറയുണ്ട് കുട്ടികളുണ്ടല്ലോടീ ആ ആറ് മണിക്കന്നെ പോകണ്ടല്ലോ കുട്ടികള് അറിയണ്ട് ആ് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ക്ലാസ്സ് വല്ല്യ ക്ലാസ്ത്തെ കുട്ടികളായിട്ടേക്കും മാണെങ്കില് എങ്ങനെയാ ആ നേര ത്തൊക്കെ കുട്ടികൾ പോകാ നായ്ക്കള്ണ്ടാവൂലേ പറിയ
ആഹ് പേടിയാണ് നായ്ക്കളല്ലേ ഇപ്പം എല്ലോടത്തും പേടിയാണ് കേൾക്കണെണെ ഞാൻ എന്നിട്ടില്ലെ പേടി ആയിട്ടാണ് വണ്ടിയിലാക്കിയത് ന്നെ ഇങ്ങനെ മഴയും നായ്ക്കളും എന്നാ തന്നെ ഇവിടെ താഴെ ഇറങ്ങിയാണ്ട് ഇങ്ങട്ട് മുറ്റത്തേക്ക് വണ്ടി വരും പക്ഷെ വണ്ടിക്കാര് സ്കൂ ൾ ട്രിപ്പുകാര് ഇങ്ങട്ട് കേറ്റൂലല്ലോ അമ്മ മുറ്റത്തേക്ക് വണ്ടി വരും എന്നാലും ഓല് രാത്രിയാണെങ്കിലും റോട്ടു മ്മല് ഇറക്കിട്ടാണ് പോവാ എന്നാലു പേടിയാ പിന്നെ മൂത്തച്ഛന്റെ വീടിന്റെ മുന്നിലാണ് എറങ്ങാ അവിടുന്ന് പിന്നെ ഇങ്ങട്ട് നേരെ ഞങ്ങളൊരു കോമ്പൗണ്ടില് നാല് വീടാ അപ്പൊ അവിടന്ന് നേരെ ഇങ്ങോട്ട് പോന്നാ മതി ന്നാലും ആ പോരണെ വയിക്ക് നായ്ക്കളൊക്കെ ഉണ്ടായാല ഒരു ഇച്ചിരി പേടിയ അങ്ങട്ട് വരാന് ആവു മ്പോതിന് ഇറങ്ങിയാണ്ട് നി പൊറത്ത്ക്ക് ഇറങ്ങിക്കണം അഥവാ ഇനി മോൾക്ക് മോള് ഉണർന്ന് മോളെ നോക്കണ എന്തേര് തെരക്കിലൊക്കെ ആണ് വെച്ചാൽ എറങ്ങി നിക്കാൻ കഴിഞ്ഞാ പേടിയാണ് കഴിയാഞ്ഞാലെ
ആഹ
ഒരീസ ണ്ട് പറയണ അവിടെ ഇൻ്റെ ഉമ്മച്ചി നായി കുട്ടി അയിന്റെ നാല് കുട്ടികളും ണ്ട് ഏ ഞാൻ മെല്ലെ പോന്നതിലൂടെ പറഞ്ഞ് ഇന്നോട്
ആഹ ആ
ഉം പേടിയാണ് അത് അയിനെ പിടിക്കാൻ വരെട്ടാണ് അതിനെ കാട്ടാൻ വരാണ് വിചാരിചാണ്ട് കടിച്ചെറ്റം ചെയ്തിക്കാണേലെ
ആഹ
കഴിഞ്ഞീലെ ആഹ അതന്നെ അല്ലെങ്കിലേ ഭയങ്കര പേടിയാ അങ്ങനെ ഞാൻ പറഞ്ഞ് ഓടരുത് നായ്ക്കളെ കണ്ടാ ഓടരുത് ഒക്കെ പറഞ്ഞ് കൊടുക്കലാ അങ്ങട്ട്
ആ് ഓടും കൂടി ചെയ്ത ഓരോ മുന്നോന്ന് ഓടും കൂടി ചെയ്ത വൈത്താല കൂടി ഞമ്മള് മുണ്ടാണ്ട് മ്മ പോണാതിരി ഇങ്ങനെ പോയാ മതി
മെല്ലെ പോന്നാ മതിയാർന്നെ അതന്നെ പിന്നെ പിന്നെൊരു കാര്യംന്നാല് ആരെങ്കിലൊക്കെ ഉണ്ടാവും മൂ മൂത്തച്ഛന്മാരോ അവിടെ ആരോ മൂത്തച്ചീളോ അവിടെ ആരെങ്കിലും ഒക്കെ മുന്നിൽണ്ടാവും അങ്ങനെ തറവാട്ടി വാട്ടില് മുന്നിൽ അമ്മോശൻ കാക്ക ഇപ്പ ആരെങ്കിലുക്കെ ഉണ്ടാവാം
ഉം ഉ ങ്ങള് തറവാട്ടിന്റെ അടുത്തായിട്ടാ
ഞങ്ങള് നാല് വീടാണ് ഇങ്ങനെ ഇവർക്ക് ഇ നിനിക്ക് രണ്ട് മൂ മൂ ത്തച്ഛന്മാരും എളച്ചനും നാല് വീടും ങ്ങനെ മുറ്റക്കെ ഒരു ഒരേ ഇതിയിലാണ് നിക്കണത് ഒരു കോമ്പോട് നാല് വീടാ ഒരു പരിപാടിയൊക്കെ ഉണ്ടായാല് നാല് വീട്ടിലും ആയിട്ട പന്തലൊക്കെ ഇടുക അങ്ങനെ അങ്ങനെ
അങ്ങനെ നല്ല രസാണല്ലോല്ലേ എല്ലാരും
അ എല്ലാരും നല്ല രസാ ആ ഇപ്പഅയ്‌ന് പരിപാടികളൊക്കെ ഓഡിറ്റോറിയത്തേക്ക് പോവല്ലേ നാല് നഞമ്മൾ ഇവിടെ കഴിച്ച കൊടുത്തോളം പരിപാടിക്കൊക്കെ നാല് വീടിലും ഒരുമിച്ച് പന്തൽ- അങ്ങനെട്ട കഴിക്ക ന രസാണ് ഇനി അവിടെയാ തല്ലല് ഇവിടെ ഇടും അങ്ങനെയൊക്കെയണ്ട് അതേ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഉമ്മ മരിച്ചിട്ടില്ല ഉമ്മാന്റെ ആണ്ടിനൊക്കെ അങ്ങനെന്നെന്- ഇവിടത്തുമ്മ മരണ പ്പെട്ടിട്ട് രണ്ടാ രണ്ട് വർഷമായി.
ആഹ് ആഹ് ആഹ്
അപ്പൊ അതിനൊക്കെ ആഹ് അങ്ങനെയേ
പിന്നെ അതൊക്കെ ആകുമ്പോ എല്ല രസം മക്കൾക്കും തന്നെ- കൂട് അറിയുമ്പോ ഒരു രസല്ലേ ഉം ഇയാളെ ഹസ്ബൻഡ ഇവിടെ ഉണ്ടോ? അല്ല പുറത്തോ
ആ ഇവിടെണ്ട്. ഇവിടെണ്ട് ഇവിടെ എന്താ അടുത്തനായിട്ട് ഒരു അതാണ് ഷോപ്പാണ് ഫാബ്രിഫേഷൻ്റ-
ആഹ് ആഹ് ആഹ് എത്ര എത്ര ആളാ മൂത്തചികൾ ഉള്ളത്?
എനിക്ക് രണ്ടു മുത്തച്ച്ചളും ഒര് ഇളച്ചനും.
ആഹ് ആഹ് അഛന്റെ കല്യാണം കഴിഞ്ഞോ?
കല്യാണം കഴിഞ്ഞതാ പിന്നെ ഒരു നാത്തവിനുണ്ട് ഒരു അഞ്ച ആൾക്കാരാണ്.
ആഹ് അങ്ങനെ- എന്നിട്ട് മോള് വന്നീലെ?
എങ്ങനെ?
മോള് വന്നീല എന്നിട്ട് മദ്രാസ വീട്ടിട്ടു?
ഇല്ലേ വന്നില്ലേ ഒമ്പത് മണിയ ആവും എട്ടര ആയിട്ടുള്ളൂ ഒബ് ഒൻപത് മണി ആകും നിങ്ങൾ ട്രിപ്പ് ഒക്കെ പോവലുണ്ടോ?
ആ് ട്രിപ്പ ഒക്കെ പോയലുണ്ട് അങ്ങനെ എല്ലാരും കൂടി ഫാമിലി ഇവിടെയും ഇങ്ങനെത്തന്നെ മൂത്തച്ഛൻ ഒരു ഇളച്ഛനും ഉണ്ട്. അങ്ങനെ എല്ലാരും കൂടിയങ്ങാണ്ട് അങ്ങനെയൊക്കെ പോകും.
എല്ലാരുംൂടി പോുമ്പോം തന്നെ രസാണല്ലോ ഇനി വലിയ ദൂരേക്കൊന്നും പോയില്ലെങ്കിലും എല്ലാരും കൂടി കൂടുമ്പോം തന്നെ നല്ല ഭംഗിയാണ്-
ആഹ് മൂത്ത്ശനും മൂപ്പരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെണ അപോ പിന്നെ രണ്ട് വണ്ടിക്കായിട്ട് അങ്ങനെ പോകും.
പോകവാ ആഹ്
ഉം അയിനുള്ള ആൾക്കാരെല്ലാം ഉണ്ടകുള്ളൂ അപ്പൊ പിന്നെ അങ്ങനെ- ചിലപ്പോ വണ്ടിൽ അട്ടിയിട്ടിട്ട് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെണ് ഇങ്ങനെെ പോയി- അങ്ങനെയൊക്കെ ഉം അങ്ങനെ.
ഇത് പോലെ കാറോ മൂത്തച്ചന്റെ വണ്ടിട് ക്കും ന്നട്ട് ഞങ്ങളെല്ലാരും കൂടി അങ്ങനെ പോവും. അങ്ങനെആയോണ്ട് രസാണ് എല്ലാരും കൂടി പോകുമ്പോ. ഇഞ്ഞിപ്പം ചെറിയ ഇവിടെ അടുത്തക്കാണെങ്കിലും നല്ല ഭംഗിയാണല്ലോ എല്ലാരും കൂടി കൂടുമ്പോ എനിക്ക് ഭയങ്കര ഇഷ് കേട്ടോ അങ്ങനത്തെ കാര്യം.
ആഹ് ആഹ് ആഹ്. അങ്ങനെ അങ്ങനെയൊക്കെ പോകുമ്പോ രസംഞങ്ങളും പോകും ഞങ്ങള് ചെലപ്പോ ങ്ങനെ പൊയെക്ക് ചാടാന് പറഞ്ഞ്ട്ടൊക്കെ പോകും അപ്പൊ ഫു‌ഡോക്കെ ഇണ്ടാക്കിങ്ങാണ്ട് ങ്ങനെ പോകും അങ്ങനൊക്കെ ആഹ്- ഉം അഒക്കെ ഒര് രസങ്ങളല്ലേ അങ്ങനെ-
അതെന്നെ-
അങ്ങനെ അതാവുമ്പ കുട്ടികൾക്കും തന്നെ ഒരു പോകലും. ഒരു എൻജോയ്മെന്റ് ഓര്ക്കും ആകും.
ഉം. അതന്നെ-
ആഹ്- ഉം അങ്ങനൊക്കെ അങ്ങനെ പോയി ഇതാക്ണ്ട്.
ആഹ് പനിയല്ലേ ഇവിടൊക്കെ എല്ലാർക്കും വൈറൽ പനിയാണ്
ആഹ് ഹസ്ബൻഡ് എപ്പഴാ വരാ
ഹസ്ബൻഡ് ഇപ്പം ഒമ്പേണി ഒക്കെ ആവുമ്പോത്തിന് വരും ഇപ്പം കളിയൊക്കെ ഉള്ളല്ലേ കളിതൊടങ്ങണേന്റെ മുമ്പായി
അപ്പൊ ക്ലബ്ബ്‌ക്കൊന്നും പോവൂലെ കളി കാണാൻ?
ഇല്ല ഇവിടെ ഉണ്ട് ഇവടെ വെരലുണ്ടെല്ലാരും ചെങ്ങായിമാരൊക്കെ ഇവിടെ വന്നാണ്ട് ഇവിടുന്ന് കാണും ഇവിടെ ടിവീല് ഇണ്ട്. വല്ല്യ ടി വി ണ്ട് ഗൂഗിൾ ടി വി.
ആഹ് ആഹ്
ഇപ്പല്ലാരും കൂടെ ഇവിടെ വന്നാണ്ട് ഓലെല്ലാരും. പ്പം ഇണ്ടാവും ഏഹ് എന്താ. മുത്തച്ചന്മാരുണ്ടാവും മുത്തച്ചന്മാരും മക്കളും. എല്ലാരും കൂടി ഇര്ന്നാണ്ട് നട്ടപ്പാതിരക്കൊക്ക ഇരുന്നങ്ങനെ കൂക്കും വിളി കേക്കാ.
ആഹ്
അവർക്ക് ഒറക്കങ്ങട്ട് മുർകൂലല്ലോ. അപ്പൊ ഇങ്ങനെ കേക്കാം ഇന്നലെയൊക്കെ തുള്ളി ഒറങ്ങി യില്ല്യ ഫുള്ള് കളിന്നെ ആണ് നീ. രാവില നേരം വെളുത്തേന്റേഷം സുബ്ഹി നിസ്‌കരിച്ചേന്റേഷം. മറ്റേ കളി തുടങ്ങാൻ നേരം വൈകുംന്ന് പറഞ്ഞന്റെഷം പിന്നെ കെടന്നേ
കളീന്റെ ആൾക്കാരാകുമ്പോ ഓര്ക്ക് ഹരം പിടിച്ചാ പിന്നെ അങ്ങനെക്കെ തന്നെ. അയിനെപ്പറ്റി അറിയാത്ത ഞമ്മക്ക് പിന്നെ അയിന്റെ ഒന്നും അറി
ഞാൻ പറിം കാക്കനോടറിം കളില്ലേ സുബ്ഹിസ്കാരത്തിന് ഇപ്പ എത്രട്ടം വിളി ക്കണം ഇപ്പൊ ഒരു വിളിയും വേണ്ട ഒന്നും വേണ്ട. അല്ലെങ്കി വേം നീച്ചോളും പറിപ്പോ.
ഉം അത് ഇതും കാണണം അതും കാ ഇതും ചെയ്യണം അതും കാണണം ന്ന് ള്ളതില് വേണ്ട് ചെയ്ത
വേഗം ചെയ്യും അതന്നെ അല്ലെങ്കിൽ നമ്മളിങ്ങ് വിളി ച്ച് വിളിച്ച് ഇതാക്കണല്ലോ എണീക്കണെങ്കിൽ എത്ര വിളിക്കണന്നറിയോ രാവിലെ. രാവിലെക്കെ ണീക്കാൻ ഭയങ്കര മടിയേനി അപ്പൊ ഇങ്ങനെ സുബ്ഹിനിസ്കാരത്തിന്. ടൈം ആവുമ്പോത്തേ ഇങ്ങനെ വിളിച്ച വിളിച്ചിട്ട് ണീക്കോള്ളു.
അ ആഹ് അത് എണീച്ച് കിട്ടാനായിരിക്കും പണിയാരുന്നത്
അതന്നെ
ആഹ്
ഇപ്പൊ ഇന്നലെ തുള്ളി ഉറങ്ങിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് ഉറങ്ങാതെ ഡ്രൈവ് ചെയ്ത് പോവല്ല് എനിക്ക് പേടിയാണ് പറഞ്ഞ് ഞാന് രണ്ട് മണിക്കൂറെങ്കിലും കിടക്കി ഇങ്ങോട്ട് പോവാറനാടേ രാവിലെ നേരം വെളു ത്തേന്റെ ശേഷം സുബ്നിസ്കരിച്ചേന് ശേഷം പിന്നെ കെടന്ന് അതന്നെ അഞ്ചരക്ക് വേറൊരു കളി തുടങ്ങണ്ട് ഇന്ന് ആ കളി ഡിലേ ആണ് പറഞ്ഞാണ്ട് അയിൽ എഴുതി കാണിച്ച് അവിടെ മഴ എന്തോ ആയിട്ട് കളി ഡിലെയാണ് പറഞ്ഞോണ്ട് എഴുതി കാണിച്ചപ്പോ ആണ് മൂപ്പരക്കെ കെടന്ന്
ഉം അല്ലെങ്കിൽ അതും കാണാൻ നിക്കേലല്ലേ
ആഹ് അല്ലെങ്കിൽ അതും ക കണ്ട് കഴിഞ്ഞതിന് ശേഷം കിടക്കാന്നുള്ളൊരുതിൽ അതിലുണ്ട് ഇപ്പണ്ട് ഇപ്പച്ചിണ്ട് ഇവിടെ നമ്മോ മോക്കണ്ടായിന് മോശാക്കണ്ട് ഇങ്ങനെ ഓരോ ഗോളടിച്ച് വിളിക്കാ അടച്ചിട്ട് നിക്കുവാ ഒരോ ഗോളടിച്ച് പറഞ്ഞോണ്ട് എനിക്ക് ചെറിയൊര് ഞാൻ ഇവിടെ അടുക്കളയിൽ നിന്നാണ്ട് ഞാൻ കൊറേ ചിരിച്ച് വെറുതാക്കിക്കൊണ്ടാണ്ട് അതാണ് അവസ്ഥ കളിട്ടത് ആയിക്കാണില്ലേ എന്നാ ആയിക്കോട്ടെട്ടോ ആഹ് ശരി
ഉം